ഹലോ
ആഹ് പറയൂ
കേൾക്കണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് ഞാനിത് കഴ ഴിക്കാന ഉണ്ടാക്കാന് മാഗി ഉണ്ടാക്കണേ കുട്ടികൾക്ക്
കുട്ടികൾക്കോ
ഉം കുട്ടികൾക്കല്ല ഞങ്ങൾക്കും
അപ്പൊ രാത്രി ചോറ് നിന്നൂലേ ഫുഡില്ലേ
ചോ ചോറ് അസ്ബൻ്റ് ചോറ് കഴിക്കില്ലേ രാത്രികർക്ക് ദോശ ചപ്പാത്തിയ ഒക്കെ വേണം അപ്പൊ ഇന്ന് രാവിലെ ഞാന് ചെറിയ ഞങ്ങക്ക് തെങ്ങും ന്താടിയ ഉണ്ട് അവിടെ പുല്ല പുല്ലില് മരുന്ന്ടിക്കില്ലേ
ആഹ് ആഹ് ആഹ്
അതിന് പോയപ്പോ ആകെ വയ്യ എന്താ ഹസ്ബൻഡ ആണെങ്കി പറഞ്ഞു അവര് മരുന്ന്ടിക്കായിരുന്നു ഇന്നോട് പറഞ്ഞു ആന്ത് തെങ്ങിന്റെ ചോട്ടിൽ കൂടെയള്ള പുല്ലൊക്കെ ഇതാക്ക പറഞ്ഞിട്ടേ അത് വെട്ടാ നിന്നിട്ട് ആ ആതായി അത് കഴിഞ്ഞ് വന്ന് വീട്ടിലത്തെ പണികൂടെ കഴിഞ്ഞപ്പോ ഞാൻ ആകെ കൊഴിഞ്ഞ് ന്ന് ചപ്പാത്തിയൊന്നും ഉണ്ടാക്കുന്നില്ല
അപ്പൊ ഇന്ന്ത്മ്മ അഡ്ജസ്റ്റ് ചെയ്യല്ലേ
ഉം പിന്താ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കച്ചാ അതിനൊരു കറി ഒക്കെ വേണം ഇനിപ്പോ ഇത ഉച്ചത്തെ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കടക്ക്ന്ന് ണ്ട് ഒക്കെ ഒയിച്ചേച്ചു ഉം ഉം ഏ ആഹ് ഇന്ന ഇത് ഉം ഉം മഴ ഇന്ന് ഇന്നലക്കായിട്ട് ഇങ്ങനെ കൊറച്ചതായിട്ട് നിക്ക്ണ്ട്.
ഏ ഇവിടെന്നാ ഇന്നലെ ഇന്നലെ തീരെം മഴ പെയ്തിട്ട് ഇന്ന് നല്ല മഴേനി
മ് അമ്മ ഫോൺ ചെയ്ത്ട്ട് തരാം അവന് ഫോണ് വാണത്ര
ആ അത് തന്നെയാണ് ഇപ്പല്ലാർക്കുള്ള പ്രശ്നം ഫോണ്
ഉം എൽ കെ ജി പഠിക്ക്ണ ആളാണ് അപ്പൊ പോണ് വച്ച ജീവന
തന്നെ ഗെ ഗെയിം കളിക്ക
ഗെയിം കളിക്കെല്ലയൂട്യൂബ് കാണ
ഏ
ഉം പിന്നെ വല്യ രണ്ടാ ക്കാര്ണ്ട് അഞ്ചിലും ഉണ്ട് രണ്ടിലാണ് അപ്പൊ എന്തറയാ ഇതില്ലേ ഇ സ്മാർട്ട് ടിവി യൂട്യൂബ് ഒക്കെ കിട്ടണത്
ആ ആ ആ ആ
അങ്ങൻത്തെ ടി വി ആണ് അയ്ന്റെ റിമോട്ട് മൂന്ന് വ ട്ടായി വാങ്ങിക്കൊടുത്തിട്ട് അത് കുത്തിപ്പൊട്ടിച്ച് കേടര്ത്തും അപ്പൊനി റിമോട്ടില്ല ന്നട്ട് ടി വി അവ്ടണ്ട്‌ അപ്പൊ വൈഫൈ കണക്ഷൻ ആവോണ്ടേ ഇക്ക് തോന്നും അയ് ഞാന് ഫോണിൽ നെറ്റ് ഇഷ്ടം പോലെ കിട്ടല്ലോ
ആഹ് മറ്റേ ഫോണ്ത്തെ നെറ്റ് ഇതാക്കിയാണ്ടേക്കാരം ടി വിൽ കാണല്ല്ലേ?
അല്ല ഞാൻ ഫോണില് പെയ്സ പൊതുവേ കേറ്റില്ല കേറ്റിവെച്ചാലും വിളിക്കണെങ്കി എന്താ വാട്സപ്പിലൊക്കെ വിളിക്കു
ആഹ് ആഹ് ആഹ് അങ്ങനെ
ഉം പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ല ഫുഡ് കഴിച്ചില്ല വൈകുന്നേരം ചായുട്ച്ചീനീ
ആ ആഹ് അതെന്താത്ര നേരായില്ലേ
ഏ എന്നാലും ഫുഡ് കഴിക്കാനായില്ല ഹസ്ബന്റ് വന്നില്ല. ഹസ്ബന്റ് വന്നിട്ടെ തിന്നൊള്ളു.
ആഹ് ഉം ഞാന് എന്താ അപ്പൊ ഇത് നിങ്ങള് മാഗിയിലെന്തൊക്കേടാ?
മേഗീലൊന്നുടലില്ല അതിന്റൊപ്പൊരു മസാല ണ്ടാവൂലേ മസാല പൊടി. അത് അത് മാത്രട്ട് ആ ചെലപ്പോ ഞാൻ എനിക്കങ്ങനെ പൊതുവേ ഇഷ്ടല്ല ക്ഷെ ന്റെ ഹസ്ബന്റിനിഷ്ടാണ്.
ആ ടാ അങ്ങട്ട് പോ ഉം
ഇണ്ടെങ്കിൽ ഞാൻ ചെലപ്പോ ക്യാരറ്റോ, ബീൻസ് സോ അങ്ങനെ പച്ചക്കറികളൊക്കെണ്ടങ്കില് ചെ ഇപ്പൊ ഞാന് ഇടല്ണ്ട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെന്നെ ണ്ടാക്കിയാണ്ട് തിന്നും. ചെൽപ്പോ മു ന്നോട് മു കോ കോഴിമു മുട്ടല്ലേ കോഴിമുട്ട അതിങ്ങനെ ഇട്ടുകണ്ട് തരാൻ പറയും മാഗീല് അയ്ന് ഭയങ്കര ഇഷ്ടാ.
ഉം ഉം ഞാനെന്താ ക്യാരറ്റ്, ഉള്ളി, വെണ്ടയ്ക്ക, ബീൻസ് ഇല്ല
ആഹ്
ഉം അപ്പൊ അത് ആദ്യം കൊറച്ച് വയറ്റീട്ട് കേരറ്റ്നുള്ള മാറ്റി വക്കുവാരുന്നു പിന്നെ ഏട്ടൻ വന്നിട്ട ചപ്പാത്തിയാണെങ്കിൽ കുഴപ്പല്ലാട്ടോ ബാക്കിയുള്ള സാധനങ്ങള് ദോശ മേഗിയൊക്കെ ആണെങ്കി ചുട്ക്കനെ വാണം.
ആ കറിണ്ടാക്കല് ആഹ്
ചപ്പാത്തിക്ക് ഞാന് ഗ്രീൻ പീസ് ട്ത്തെക്ക് ഗ്രീൻ പീസ് അത്ട്ത്തെക്ക്ന്ന് ഗ്രീൻ പീസ് കറി അതുപോലെ എന്താ ത് ഉരുളക്കിഴങ്ങ് തേങ്ങ അരച്ചിട്ട് വയ്ക്കും ഇഷ്ട്ടു വയ്ക്കും ഉള്ളിക്കറി മുട്ടക്കറി അങ്ങനെ ക്കെ വെയ്ക്കും ഓരോ ദിവസം ഓരോന്നാണ് ഇന്ന് വെച്ചത് രണ്ടൂസം പ ഇല്ല.
ഏഹ് ഏഹ്.
ഉം പ്പ ന്ന് രാവിലെ ഇണ്ടാക്കിയ ഭക്ഷണം ഞാൻ രാവിലെ കറീൽ കറി ഇണ്ടാക്ക വെച്ച അത് വൈന്നേരക്ക് കൊടുത്ത ആ കറി പറ്റൂല. അപ്പൊ വൈന്നേരത്ത് വേറെ കറി വേണം അത് എളുപ്പ പണി നോക്കും പറയും പിന്നെ ഉച്ച ത്തിരി ചോറ് ആഹ് ഹ ഹ. ചോറ് കൂട്ടാ ഉപ്പേരി മീൻ വറത്തത് മ്മ് അവര് സാനങ്ങൾ കൊണ്ടുമ്പോ അയിനനുസരിച്ച് നമ്മള് ഉണ്ടാക്കി കൊടുക്കണം.
തന്നെല്ലേ അപ്പ എപ്പ അപ്പ എപ്പോളും കിച്ച കിച്ചണിലന്നെ നിൽക്കണം ല്ലേ.
ഉം കിച്ചണിന്ന് മാറാനേ പറ്റില്ല നമ്മക്ക് പക്ഷെ ഞാന് ഞ് കി ഞാന് ഇന്റെ ഞാൻ ഫോണ്‌ തരാ ആടെ പോയിരിക്ക് ഞാന് ന്താ ഇനിയിപ്പോ ഉച്ചത്തെ പാത് ത്രങ്ങളിത്ത് ഉച്ചത്തെ പറഞ്ഞ ഇപ്പോ വെച്ച പാത്രങ്ങള് ബാക്കി കയിച്ച പാത്രവോക്കെ കഴികി വെച്ചിക്കിണ് ‌ട്ടോ. ചായ കുടിച്ചത് ഇ വെച്ച പാത്രങ്ങളൊക്കെ ഒഴി ച്ചിട്ടൊക്കെ സിങ്കി കൊണ്ടടും ഇത് കയിഞ്ഞിട്ട് വേണം അതിലേക്ക് പോവാന്. ഞാൻ ഇന്റെ സമയം പോലെ ക്കന്നെ ചീളിക്കെന്താ എന്താ വെക്കേണ്ട ഇത്.
ആഹ് അല്ല ഒറ്റക്കുള്ളു വേറെ അമ്മയും അച്ഛനൊന്നും ഇല്ലേ
ഇണ്ട് അമ്മായിമ്മണ്ട് അവര് എന്തെങ്കിലുമൊക്കെ ചെയ്യാ അവര് ഹോട്ടലില് പണിക്ക് പോണുണ്ടേ. അപ്പ അവര് ആഹ് അവര് എന്തെങ്കില് എന്ത് പറയാ ചപ്പാത്തി പരത്തി തെര അതുപോലെ ചിക്കനും മീനൊ ക്ക വെച്ചഴ്ഞ്ഞാ അല്ല വാങ്ങി കഴിഞ്ഞാ അവര് തന്നെ വെക്ക പിന്നെ ഇടയ്ക്ക് മിറ്റടു ചോരിണ്ടാക്കിച്ചാലി ഇപ്പൊ അവര് ഇവിടില്ല അവര് എന്താ നാത്തൂന്റെ വീട്ടിക്ക് പോയി
തന്നെ എല്ലാ ഇങ്ങനെ ഫുഡൊക്കെ എങ്ങനെ ഗ്യാസിന്മലോ അതോ അടുപ്പുണ്ടോ?
അടുപ്പിണ്ട് ഞാന് അധികം അടുപ്പിലന്നെ വെക്കാൻ നോക്കും കാരണം ഗ്യാസിനൊക്കെ വെല കാരണം. കൂടുതലല്ലേ പറഞ്ഞിട്ടെ.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഉം ഹും.
പിന്നെ എന്തൊണ്ട് കരയുണ്ടോ?
ന്നെ വേറെന്ത് സ്പെഷ്യല്?
വേ ഇന്നോ ഇന്ന് സ്പെഷ്യല് ഇന്ന് ഞങ്ങള് പ പാർസല് കൊറക്ക് മന്തി അൽഫാം മ് അങ്ങനെ കൊണ്ടന്നുക്കീന് വിരുന്നാരുണ്ടായിനിന്ന്‌.
ആഹ് ആഹ് ഇന്ന് എന്ത് വിരുന്ന?
എന്നുല്ല ഇന്ന് എന്റെ അനിയത്തി അനിയത്തിരെ ഓള അമ്മായമ്മ ഓള നാത്തൂന് ത്തൂനോക്കെ വന്നീനിങ്ങട്ട്.
ആഹ് ആഹ്.
അപ്പൊ ഇന്ന് ഫുഡ് കൊ പൊറത്തുന്ന് കൊടുന്നെക്കേന്. മന്തി അൽഫാമ് അതൊക്കെ കൊടുന്നെക്കേണ് പി ന ഇവിടെയാന് കാടാമുട്ട ഇവിടെയാണ് കാട മുട്ട കാട ഫ്രൈ അങ്ങനെയൊക്കെ ഇണ്ടാക്കി.
ആഹ് ആ ആ
ആഹ് ആ
നമ്മള് ന്താ ഫോണ് ചെയ്യുമ്പോ ഫോ അല്ലെ ഫോ ഫോൺ ചെയ്യുമ്പോ അയിയെ ഇപ്പള് ഞാൻ പറയും ഫോൺ ചെയ്യുമ്പോളോ അല്ലെങ്കിൽ ഈ വോയിസൊക്കെ വിടുമ്പോളോ- എന്താ അടുത്ത വന്ന് സംസാരിക്കരുതേ പറയണ്ടേ ചേർത് ഇത് നീ പറഞ്ഞോ ജസി അപ്പ ഇല്ല്യാത്ത കേസില്ല അവ്ടെ പൊ പൊറത്ത്ണ്ട്. പൊറത്തില്ലെങ്കി അവ്ടെ റൂമില് കസെരെല്ണ്ട് പൊ പോയി നോക്ക് ഉം വല്യാള് ചെറിയ ആൾക്കാരെക്കാളും മീതെ
എന്താ ബോയൊ ഗെളൊ?
എഹ്
ബോയി ആണോ ഗേളാണോ?
ആ മൂന്നും ബോയിന്നെ. മൂന്ന് ആൺകുട്ട്യോളാ.
ഉം പിന്നെ വേറെന്തൊക്കെ? എന്താണ് മിണ്ടാതിരിക്കവ്ടെ.. ബിസ്ക്കറ്റില്ല്യാ പോ
വേറെന്തൊക്കയാ ഇങ്ങനെ പോവ്ണ്ട് ഹസ്ബൻഡിനെന്താ? ജോലി?
അയ്യോ ഓട്ടോ ഓടിക്കയാണി.
ഏഹ് ഓട്ടോഓടിക്ക്യേ.
ഉം
ഉം
അര്ക്ക് എന്താറയാ അവര് രാവിലെ പതിനൊന്ന് മണി പോവാന് പിന്നെ ഉച്ചക്ക് രണ്ടമണിയാകുമ്പോ കഴിക്കാൻ വരും പിന്നെ അഞ്ച മണിയൊക്കെ കയിഞ്ഞിട്ടെ പോവാ.
ഉം
ആഹ്..
കുട്ടിയോള് ഒർ
ഇല്ല മോള് ഒറങ്ങി-
ഉം ഉം. മോളില് പോയി ണ്ടോനോക്ക് ഉം
പിന്നെ എന്ത്ക്കെ?
പിന്നെ എന്താ ഉം ഞാനിപ്പദാ ഒന്ന് എനിക്ക്‌ ആകേ തായി കംപ്ലീറ്റ് ആക്കിട്ടുല്ല.
അല്ല ഫുള്ളായിണ്ടാവില്ലലെ
കംപ്ലീറ്റാക്കണ്ടേ?
ആഹ്
ലിയെ എന്റത് എന്താ റ്യോ എന്താ ഞാന് എന്താ ള്ള സമയം നോക്കണൊക്കെ ണ്ട് പഷേ ശെരിയാവ്ണില്ല ആഹ്. ആഹ് ഇന്ന് പ്ടിയൊക്കെ വെട്ട്ണ്ടല്ലോ?
സമയം കഴ്ഞ്ഞില്ലേ എന്റെത് ഫുള്ളായിറ്റൊന്നുല്ല.
ഉം ന്നാല പതിനഞ്ചെണ്ണൊക്കെ മതിത്രേ.
ഏഹ്
പതിനഞ്ചെണ്ണൊക്കെ മദീഅർന്നു.
ഏ അത്രയിനോ
ആഹ് അത്രക്ക് പയ്നെട്ടണോക്കെ ആയിണ്ണു.
ഏ
ഉം ആയിശ് അടിപൊളി നല്ല മഴ ഇത്രനേരം മഴയില്ലാതില്ല
കേറീട്ടുണ്ടാവുല്ലല്ലേ
ഉം മഴ പെട്ടെന്നൊരു മഴ
ആഹ് ഇബ്ടെ പിന്നെ ഉച്ചക്ക് പെയ്താ പിന്നെ പെയ്തിട്ടില്ല.
ആഹ് ഇവ്ടെത്തെ നേരെങ്ങനെ നല്ല കാലാവസ്ഥയാരുന്നെ.
തെന്നെ..
ആഹ്
പിന്നെ എന്തെക്കെ എന്നിട്ട് മേഗി റെഡിയായോ
ഇല്യാ ആവണേള്ളു താ ഞാ വായറ്റികൊണ്ട് ഞാന് ഉം എന്തറയാ അവിടെ കൊറച്ചേരം ഇര്ന്നു എന്നിട്ട് പിന്നെപ്പോ തുണോളൊന്നും തോര ഇന്നലെ മിഷേൻല് ഇട്ടിട്ട് അതൊക്കെ തോരിയിടാൻ നിന്നു പിന്നെ ഞാൻ മറ കഴിക്കണ്ടക്കട്ടേച്ചിട്ട് ഉം ഉം എന്തത് രാവിലെ തൊട്ട്ട്ട് റെസ്റ്റേല്ലാത്തെ ഇന്നാണെങ്കി പൊത് പോ ഇബാടക്ക് തൊടീക്കും കൂടി പോയിട്ട് ഇക്ക്‌ ആകെ ആകെങ്ട്ട് പ്രാന്ത് പിടിച്ച്ക്കണ്
ആഹ് ഇന്നായിക്കോട്ടെ ശെരി ന്നയ് ഇന്നായിക്കോട്ടെ
പ്രമ്പല് പത്ത് മിനിറ്റ് എല്ലാം മേണം